ഹലോ ഹലോ.
കേള്ക്കിണ്ല്ലേ.
ആഹ് കേൾക്ക്ണ്ണ്ട് എന്തൊക്കെ വിശേഷം.
എന്താ സുഖം ങ്ങനെ പോകുന്നു.
ഉം എന്താ ഫുഡ് ഭക്ഷണം നല്ല വിശേഷം. ചോറൊക്കെ കഴിച്ചോ ചോറോ എന്താ. ആഹ് അതെ ചോറന്നെ അതോ ചപ്പാത്തിയോ ഓഹ്. ഭഷണം കഴച്ച്. പിന്നെ എന്തൊക്കെ മക്കളൊക്കെ.
എന്ത് കേൾക്കിണില്ല.
കേൾക്ക്ണ് ല്ലെ
ഹലോ
ആഹ് മക്കളൊക്കെ എന്താ ചെയ്യ്ണ് ഹലോ.
ഹലോ.
ഹലോ മക്കളൊക്കെ എന്താ ചെയ്യ്ണോയ്ക്ക.
ഞാന് ഹൗസ് വൈഫാണ്.
ഏഹ് മക്കളൊക്കെല്ലേ.
ആഹ് ണ്ട് രണ്ട് കുട്ടികളുണ്ട്.
ഏഹ്.
അഹ
എന്താ ചെയ്യ്ണ് പഠിക്ക.
ആഹ് ഒരാള് എൽ കെ ജിയിലാണ് ഒരാള് ചെറുതാ.
ഏഹ്.
നിങ്ങൾക്കോ?
ൻക്ക് മൂന്നാള് ഒരാള് ഡിഗ്രി. സെക്കന്ഡ് ഇയർ ഒരാള് എട്ടില് ഒരാള് നാലില്
ആഹ് എന്തെലും പോണ്ടോ വർക്ക് യ്യ്ണ്ടോ?
ഇല്ലല്ല ഒന്നുംല്ല വർക്കൊന്നുംല്ല വീട്ട്ത്ത ജോലിന്നെ. അതന്നെ തീരുന്നില്ലല്ലോ അതാണ് വല്യ വർക്ക്. മറ്റതൊക്കെ റസ്റ്റ്ല്ലാ വർക്ക അ. റസ്റ്റില്ലാത്ത വർക്കില്ലത്.
ആഹ് അതെട്ത്താലും എട്ത്താലും തീരില്ല.
അതന്നെ ഇപ്പ പിന്നെ കൊറേ പാത്രണ്ട് അവ്ട കെയ്കാന്. ഞ്ഞാ ഇതിൻ്റെട് ക്ക് നിന്റെ നാത്തൂന്റെ വീട്ട് പോയിനി ഒരസ് കൂള് വിട്ടാരെ ഒന്ന് പോയീനി പോയി. വ കൊറച്ചേരയ്ട്ടൊള്ളു വന്നതൊള്ളു. അപ്പ മക്കളവ്ട്ന്ന് ചോറ്ന്ന് പിന്നെ ഇവടെണ്ടായിന് ചോറ്ണ്ടായിനി അപ്പൊ പിന്നെ ഞാന്. ഇവട്ത്തഞ് വാക്ക്യാവുലേ അപ്പ ഞാൻ ഇവട്ന്ന് ഭക്ഷണം കഴിച്. അങ്ങനെ. തൊക്കെ പിന്നെന്താ. ആഹ് മഴണ്ട് നല്ല മയെ ഇന്നു ഇന്നലിം നല്ല മയെ. ഇഞ്ഞ്പ്പം മയ കൂടും പറഞ്ഞേക്ക്ണ്ട്ലേ.
ആഹ് ഇണ്ട് മഴ കൂടാന്ന് പറയണേക്ക്ണ്ട്.
കൂടാന്ന് പറയണ്ടേ ഉണ്ട് എ മയ പെയ്തീല്ലല്ലൊ.
ആഹ് ശരി.
അല്ലെ അത്രക്ക്ട്. കിട്ടിറ്റില്ല ഇഞ്ഞ്പ്പ ഒന്നായ്ട്ട് ഇണ്ടാവൊ ചെൽപ്പം.
ആഹ് ആഹ്.
പിന്നെന്താ മക്കളൊക്കെ.
ആഹ് ആഹ് ചോറൊക്കെ കഴിച് ഒറങ്ങാണ്.
ഏഹ്.
ഉം.
ഇവട പിന്നെ കൊറച്ന്ന് ടൈമ്ട്ക്കു ഒർങ്ങാനക്കെ.
ആഹ് പഠിക്ക്യാണ്ടാവുലേ വല്ല്യ ക്ലാസ്സിലാകും.
ഉം പഠിപ്പൊക്കെ കൺക്കാ അപ്പൊ എക്സാമ്ങ്ങനെ ആ ടൈം റ്റേബിള് വരുമ്പളേ നോക്കൊള്ളു. അത്‌ വരെ കുത്തർക്കു അങ്ങനെ ഓല്. ഫോ ഈ ഫോൺ കിട്ട്യാ മത്യല്ലൊ ഫോണും കണ്ടങ്ങനെ.
ഇപ്പെല്ലാർക്കും ഫോണ് മതിയല്ലോ.
ഉം വല്ല്യോലും ചെറ്യോലൊ ക്ക കൺക്ക എല്ലാരും കൺക്ക ഒ ഉ എല്ലാരിം ആരിം പറയാൻല്ല എല്ലാരും കൺക്കാ.
കെല്ലാരിം കണ്ടല്ലെ കുട്ട്യളും പഠിക്ക്ണെ.
ഉം അതന്നെ ഞമ്മള്പ്പ കുട്ട്യാളന്നാ ക്കാവയ നമ്മള് ആദ്യം ഫോൺ അയ്ക്കാരം നമ്മള് ഒയിവ്ട്ട്യാ ഇട്ക്കും. അങ്ങനാണ് റസ്റ്റ് ഇട്ക്കല് എപ്പൊ രണ്ടാള് രാവിലെര് ഫോം വിളിക്കണച്ചെ. ട്ട്യാലും മതി ഇന്ന പിന്നെ അന്നത്തെ പണിം സുയ്പ്പായി. അല്ലെ ര എൻ്റെ അനിയത് ഓ ആരെങ്കിലൊന്ന് വിൾച്ചാ മതി പിന്നെ അങ്ങനെ ഫോണ് പിന്നെ ഒരു ഇത് കണ്ടങ്ങനെ നമ്മളെ പണി എല്ലും സു സുയ്പ്പ എല്ലത്തിനും നേരം വൈകും പിന്നെ.
ആഹ് പിന്നെ എല്ലാത്തിനു അങ്ങനെ നേരം വൈക്യോണ്ട് അന്നത്തെ ദിവസം പിന്നെ അങ്ങനെ കഴിയും ചെയ്യും.
അന്നത്തെ ദിവസം പിന്നെ അങ്ങനെ കഴിയും ചെയ്യും ഒരു പണിം നട്ക്കൂല.
ഉം ശര്യാ.
പിന്നെന്ത എട്ത്തെന്താ പൊയേ തോടോ.
ആഹ് പുഴ ആഹ് പുഴണ്ട് എടുത്ത്ന്ന് പറയാന് അത്ര എടുത്തല്ല ഒരു റോഡിന് അപ്പുറം അങ്ങനെ
കുളിക്കാനോ തിരിബാ നോ
അവിടെയൊ?
ഇല്ല ഇവിടെ അങ്ങനെ പോവലൊന്നുല്ല ചെലപ്പോഴൊക്കെ കരറ്റ് ഇല്ലാതെ ഇവിടെ രണ്ട് വീട് കഴിഞ്ഞാല് പോയ ങ്ങനെ കര ണ്ട്ല്ല ഞാലൊക്കെ ഇങ്ങനെ പോകും
ആഹ്
കേൾക്കണില്ല റേഞ്ചിന്റെ എന്തോ ഒരു പ്രശ്നം ണ്ട് തോന്നണ്ട്
ആഹ്
പ്പ കേക്കിൻല്ലേ
ആ റേഞ്ചിന്റെ പ്രശ്നണ്ട് മഴയൊക്കെ പെയ്തിട്ടാ തോന്ന്ണെ
ആഹ് മയ പെയ്തിട്ടാ തോന്നുണ്ട് ആഹ് ഞാനിപ്പോ ഇന്നലെ ഈ ടൈമില് വിളിച്ചിട്ട് കേൾക്കണില്ല
ആഹ്കേൾക്കണില്ല
ആഹ് ഇപ്പ കേക്കണ്ല്ലേ
ആഹ് ഇപ്പണ്ട്
ഉം
ആഹ് എടയ്ക്കങ്ങോട്ട് വന്നും പോയിനി ക്ക
ആഹ് വന്നും പോയി നിക്ക്‌ണ്ട്
ആഹ് അഹ്
പിന്നെന്താ നീന്തലൊക്കെറിയോ
നീന്തലില്ല
ഏഹ്ഇൻക്ക്ങ്ങനെന്നെ അറിയില്ല
ഉംഹ് ഉം
ഉംഹ് ഉംഹ്
ചെറുതായിട്ടൊക്കെ ല്ലാതല്ല
ഏഹ് ല്ല എന്നാലും കൊറിച്ചീ ച്ചറിഞ്ഞാാല് ഒരുസമാധാന ആഹ് വടതേപോലെ വെള്ളം കാണണ പേടി തോന വെള്ളം കാണണ പേടിയ
മഴയൊക്കെ പെയതഞ്ഞ ആഹ അത് ശരിയാ
ഉംഹ്
പൊയലൊക്കെ പോകാറുണ്ടോ
പൊയെല്തേപോലെ കരണ്ടൊന്നും ഇല്ലെങ്കിലൊക്കെ തിരുമ്പി പോരും
ആഹ് ആഹ് അത്രോള്ളുലേ
ഇണ്ടെങ്കി മുങ്ങി കുളിച്ച്ങ്ങനെ പോരുന്നല്ലാതെ അല്ലാതെ എനിക്ക് പേടി
ആഒറ്റക്കൊക്കെ അപന്നെ പ്രത്യേകിച്ച് മഴല്ലേ
ആഹ മയല്ലേ അല്ലെങ്കിലും പേടിയ വിടെ പൊയ വിടെ കയാണ് മാടില്ല ഞങ്ങളവിടെറങ്ങണോട്ത്ത് ഈ ഭാഗം ന്താ ആയല്ല സ്ഥലങ്ങള
ഹലോ
ആഹ് ആഹ്
അപ്പൊ ഒരു പ ആ അപ്പം പേടിയാണ് റിയാ
ആഹ് അതെന്നെ ഒറ്റക്കൊക്കെ പോകുമ്പോ
അപ്പത് പേടിയാ ഉം ആരില്ലാതൊരുപേടിയാ നല്ലൊണ്ട്ലേ പിന്നെപ്പ നേരം പോലെ നടക്കൂല തോന്നുണ്ട് ഇപ്പം കേക്കുണ്ടോ
ആഹ് നല്ലോണ്ട് മൈക്കിലൂടെ സംസാരിക്കുന്ന പോലെക്കെ ഉം ഉം
ഏഹ് ഹേ ആഹ് ശരി
ആഹ് ആ ഹ് ആഹ് ഇപ്പ കേക്ണ്ട് എടക്ക് നിക്കാണ്
ഓവാല്ലെ ആഹ് ആഹ് റേഞ്ചിന്റെ മയയ്തിട്ടാ തോന്നണ്ട് എന്തൊരു പ്രശ്നണ്ട് ഉം
ഇപ്പളും പ്രശ്നാണ് ആഹ് പോവ ഉം
കേക്കണില്ലലേ ഉം പിന്നെ എന്താ അങ്ങനെ പോ ഓ യാത്രൊക്കെ ഇഷ്ടാണ് ങ്ങള് പോഅല്ലേ യാത്ര പോവലില്ലേ യാത്ര പോവലല്ലേ സ്ക ഹലോ യാത്ര പോവല്ലേയ്ക്ക ഹലോ
ഹലോ
ആഹ് കേക്ണില്ല
അല്ല ആഹ് ഒണ്ട്
അയാ ആഹ് യാത്രക്കെ ഇഷ്ട്ടാണോയ്ച്ച
ആഹ് യാത്രക്കെ ഇഷ്ടാണ് ഇടക്ക് പോവാറുണ്ട്.
ഏഹ് എങ്ങട്ടൊക്കെ പോവല് ഇപ്പൊ കെ എസ് ആർ ടിസി ണ്ടല്ലോല്ലേ പോവാന് പെണ്ണുങ്ങക്ക് പോവാൻ
ആഹ് ഇപ്പൊ ഫ്രീ ആയിട്ട് കെ എസ് ആർ ടി സി ണ്ടല്ലോ ഇരുന്ന് കൊടുത്ത മതിയല്ലോ പൈസ ഒന്നും വെ ഇല്ല ഇതുവരെ കേറിട്ടില്ല ഇല്ല കേറിയിട്ടില്ല
ഏഹ് ഞാനും പോയില്ല ഞാനെന്റെ നാ ഇല്ല ഞാൻ പോയിട്ടില്ല എന്റെ നാത്തൂനും പിന്നും മോള് ഒലൊക്കെ ബീച്ചിക്കൊക്കെ പോയിനിപ്പ കെ എസ് ആർ ടി സിയില് ആപോലറിണ്ട് നല്ല സുഖംണ്ട് അട് കേറി ഇരുന്നൊടുത്ത മതി ഉം കേറി ഇരുന്നിടുത്താ മതി പോവാനല്ല സുഖണ്ട് ന്നൊക്കെ പറിണ്ട് ഓല്
ആഹ് പോവണം
ഉം ആഹ് എന്റെ നാ നാത്തൂന്റ മോളെ അമ്മായിമ്മ ഓല് കൊറെ മെക്സവൻ ണ്ട് അയിന്റെ പെണ്ണുങ്ങളൊ ക്കെപ്പാടെ ഓല് എഞ്ഞൂര് പിന്നെ വയനാട് ഇങ്ങനെ പിന്നെ ഓല് കൊറെ സ്ഥലത് കർങ്ങി അർഞന്ന് പിന്നെന്നാള് ഇതൊക്കെ പൊട്ടീഞല്ലോ താ ഉരുൾ പൊട്ടീഞല്ലോ എത്ത ചൂരൽമല ആയിലാട്ടൊ ക്കെ പോയി അർഞ് കെ എസ് ആർ ടി സിയില് ആഹ് അയിലൊക്കെ പോയിയാർഞ് ഒര് പറയാ അഞ്ചിന്റെ പൈസ ആയിട്ടില്ല ആഹ് സുഖവായിട്ട് പോയി പോരാ ബസ്സിൽ ആഹ് പെണ്ണുങ്ങള് പത്ത് പെണ്ണുങ്ങളുണ്ടായിനി പറഞ്ഞെ ആഹ് ചെലവിന് പിന്നെ എന്തെങ്കിലും കൊറച് മതിയല്ലോ പിന്നെപ്പോ ഭക്ഷണം പറഞ്ഞ അ അതിനത്ത് ഇപ്പ മാണ്ട ഉച്ചക്കത്തരു ചോറ് ഇണ്ടായാൽ മതിയല്ലോ
ആഹ് അത് മതി
ആഹ് അന്റെ പുരയിലൊക്കെ പോയി വന്ന് അറിഞ് അപ്പ ഓല് ഇങ്ങനെ പറയിണ്ട് നമ്മുക്ക് പോ ആഹ് സുഖാണ് ഞമ്മളിങ്ങ നോക്കേയ്റ്റാ അയിന് പെണ്ണുങ്ങളോന്ന് ഒരുങ്ങണം അപ്പോ ഓള് പറയിണ്ട് നമ്മുക്കൊന്ന് പോവേനി അറിയണ്ട് അടുത്ത ഞായറാഴ്‌ച്ചയൊക്കെ ഒന്ന് പോയോക്കെനി ന്നൊക്കെ ഓല് ഇപ്പ എന്താ ബീച്ചിക്ക് പോയി ഓൽക്കല്ല സുഖവായിട്ട് ഇരുന്നട കത്തിറിഞ്ഞോല് പൈസ്യോന്നില്ലാതെ
ആഹ് പൈസ ഒന്നും വേണ്ടല്ലോ സുഗായിട്ട് പോയി പോരാ ഉം ഒരു പ്രാവശ്യം പോണന്നുണ്ട്
ഉം എനിക്കുണ്ട് ഒരു പ്രാവശ്യം സാധിക്കട്ടെ എല്ലാ ഫ്രണ്ട്സ് ചെങ്ങാഴ്ചയാളും ഇങ്ങനെ പറയണ്ട നമുക്ക് എല്ലാരും പിന്നെ പോവല്ലേ പോവല്ലേ ണ്ട് പക്ഷെ ഇന്ന വരെ പോയാണ്ട് എത്തിയില്ല പോയിട്ടില്ല
ആഹ്
കെഎസ് ആർ റ്റിസില് അത് ഒന്നുംമില്ലെങ്കിൽ ബീച്ചില് നീ പോയി പോന്നാലും ഉം ബീച്ചിലെ നീ പോയി പോന്നാലും രസെനി
ആഹ് എടുത്ത് വരെ രസാ
ഉം
അയ് രസാണ്
നല്ല രസേനി പിന്നെ മക്കൾക്ക് പിന്നെ ആൺകുട്ടികള് ഉണ്ടായിന് പൈസ മാണെന്ന് തോന്നുണ്ട് എന്റെ മുത്തേച്ചി പറയും ഏച്ച് വന്നാല് മുതലാവുലാ പറയും ഓളത് ആണ് കുട്ട്യാളാണ് അപ്പ ഓള്റയൂം ആൺകുട്ട കുട്ടിയക്ക് പൈസ വേണോ എനിക്ക് മാത്രെ ഇണ്ടാവുള്ളൂ കുട്ടിയക്കെ ആഹ് പെണ്ണുങ്ങൾക്കല്ലേ ഉള്ളു അപ്പൊ ഇൻക്ക് പോന്നാ മുതലാവൂല അറിയും ഓള് എന്താ അറിയില്ല ഇ വിളിച്ച്പോള് പോരന്നറിയില്ല
എന്നാലും കുട്ടികൾക്ക് മാത്രം നോക്കിയാൽ മതിയല്ലോ വല്യ ഇല്ല്ല്ലാറിയും പെൺകുട്ടിയ പെണ്ണുങ്ങൾക്ക് ഉം
കുട്ട്യാളായ പിന്നെ അയില്ല തീരെല്ല പിന്നെന്താ
റേയ്ഞ്ച് പോയി നിക്കാണ്
ഇന്നായിക്കോട്ടെ പിന്നെ വിളിക്കാട്ടോ ആഹ് എന്നാ പിന്നെ വിളിക്കട്ടോ ആഹ്